ഹലോ ആ എന്തൊക്കെ വിശേഷങ്ങൾ
നല്ലെന്നെ അവിടെയല്ലാംങ്ങനെ
ആ ആ ആ ഇവിടണ്ട്
ഉം പണിയെല്ലാം കഴിഞ്ഞോ?
പണിയാള്
ആ വീട്ടിലല്ലെള്ളത്
ആ വീട്ടിലെന്നെയാണ്
ആ റോഡ് സൈഡാ വീട് വണ്ടിന്റെ സൗണ്ട് ബസിന്റെ സൗണ്ട് കേട്ട്
ഹക്ക്
എ
പിന്നേ എന്താ പണികളൊക്കെ കഴിഞ്ഞോ?
ആഹ് എല്ലാ കഴിഞ്ഞിരിക്കയാ
ഏ
എല്ലാം കഴിഞ്ഞിരിക്കലാ
ആഹ് ആഹ്
ആഹ്
എടക്ക് ഫോണുമ്മെ നോക്കും ഇപ്പ കൊറേ ആൾക്കാർ കോളെയ്യാൻ നോക്കുമ്പോ റേയ്ഞ്ചിട്ടണില്ല അലക്കാൻ കൊറച്ചും കൂടി ഇണ്ട് ടൈമ്മിതാറിമ്പോത്തിനും പോവും
ഏഹ്
ദേ
മഴയിണ്ടോ മഴയിണ്ടോവിടെ
മഴയില്ലേ മഴ രാവിലെ മഴ രാവിലെ ഇങ്ങനെ ചെറുതായിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ സ്കൂൾ പോയോ
കുട്ടികളൊക്കെ ആ സ്കൂള് പോയി
ഉം എത്രീലാ പഠിക്കണ് ആ അതെ
ഒരാള് എട്ടില് ഒരാള് രണ്ടില്
ആഹ്
ഉം നിങ്ങളതോ ഒരാണും ഒരു പെണ്ണും
ആ ആ
ഉം മ്
പിന്നെ അല്ല കൂ കൂട്ടാൻ വെക്കാനൊക്കെ വേഗം കിട്ടാണെങ്കിലൊക്കെ വേഗ പണി കഴിക്കാം പിന്നെ അയിന്റെടിയിലിതെന്നെ ഫോണുമ്മെ നമ്മള് ത്തോക്കും
ആഹ് ഫോണന്ന് എടുത്താ പിന്നെ വെക്കാൻ തോന്നുലാ
ആ അതന്നെ
ആഹ്
അങ്ങനെക്കെ വേ അതായി വേറെ ഏതേലു വി ബിസ്സിനസ്സില് ഉണ്ടോ ആ
ഉം ഒന്നില് ഓൺലൈനിൽ ചേർ ചെയ്ത് സ്റ്റാർട്ട് ആയിട്ടില്ല തുടങ്ങിട്ടുണ്ട്
ആഹ്
ആഹ് നിങ്ങള് വേറെ എന്തങ്കിലും ചെയ്യ്ന്ന്ണ്ടാ
ഞാനാ ആദ്യക്കൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെന്റെ ഫ്രണ്ട്സ ആളൊക്കെ ഇങ്ങനെ ചേർത്തിട്ടേ പിന്നെ അതൊക്കെ അങ്ങനെണ്ട് പോയി പിന്നെ അത്പ്പോ നല്ലൊരു ഇതാണ് പർഞ്ഞപ്പോ കാരണം പിന്നെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോപ്പ അയ്ലൊന്നു ചേർന്നു ഞമ്മക്ക് എന്തെലുക്കെ ഉണ്ടെങ്കി ഇപ്പ ഒരു നല്ല കാര്യൊക്കെ തന്നെ അല്ലേ
ആഹ്
അപ്പം പിന്നെ ഫുഡൊക്കെ ആയില്ലേ
ആഹ് ഫട്ടലായി നിങ്ങളതെല്ലാം റെഡിയാവോ
ആഹ് ചോറയ്ക്ക്ണ് പിന്നെ കറി ഒന്നും വെച്ചിട്ടില്ല ചക്ക കൂട്ടാൻ വെച്ച്ക്ക്ണ്
ആഹ്
അപ്പൊ വെയ്കുന്നേരത്ത് ചിക്കൻ മേടിച്ചിട്ടേ എന്തെിലും കാലോെിച്ചിട്ടേ അപ്പൊ കുട്ടികളൊക്കെ പോയിം ചെയ്തുക്ക്ണ്
ആഹ് നിങ്ങളേ ഉണ്ടാവരിക്കല്ലേ വീട്ടില്
ആഹ്
വീട്ടില് നിങ്ങള ഇണ്ടാവുമായിരിക്കും
ആഹ് ആഹ് ആഹ് അതെ
ഉം
കാക്കുണ്ട് കാക്കോട് പൊർത്തേക്ക് പോയിക്കണ് അ
ആഹ്
നമ്മടെ തറവാടുണ്ട് ചിലപ്പോ അങ്ങട്ട് കേറിയാ ചിലപ്പോ അവിട്ന്ന് എന്തേലും കുടിച്ചാലേ
ആഹ്
ഷുഗറുള്ള കാരണം ഒരു നേരം തന്നെ കുടിക്കുള്ളൂ
ആഹ് അപ്പൊ പിന്നെ നിങ്ങൾക്കല്ലേ വേണ്ടു അല്ലേ
ഉം ഇണ്ട് കറി ഒക്കെണ്ട് ഇന്നലെ ഇന്നലെ വെച്ച കുമ്പളക്കറിണ്ട് പിന്നെ മീ വേടിക്കായിയേ കഴിഞ്ഞാ ചിക്കൻ കുട്ടികൾ വന്നിട്ട് വകുന്നേരം ഇവടെ അട് തന്നെ കടണ്ട് അപ്പൊ അവിട്ന്ന് മേടിക്കാലോചിച്ചിട്ട്പ്പന്ന്ഞ്ഞാൽ കുട്ടികൾക്ക് എന്താ ചോറോ ചോറാണെങ്കി ങ്കി നെയ്ച്ചോറോ അല്ലെ എന്തേലും ഉണ്ടായി കൊടുക്ക അല്ലേ ഈ പത്തിരിയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാലോചിച്ചിട്ടേ
ആഹ്
അപ്പൊ അങ്ങനൊക്കെ പിന്നെ എന്തൊക്കെയുണ്ട് മഴൊക്കെ എങ്ങനെണ്ട് അവിടെ
മഴ ഇപ്പം കൊറച്ച് കൊറഞ്ഞിട്ട് കാണുന്നുണ്ട് രാവിലെ നല്ല മഴയുണ്ടായിരുന്നു
ആഹ്
ഇപ്പം ചെറുതായിട്ടൊന്ന് അങ്ങോട്ട് മാറി നിന്നിട്ടുണ്ട്
പൊതുവേ മഴൊക്കെ കൊറവന്നെയാണല്ലോ
കൊറവന്നെ പക്ഷേ രണ്ട് ദിവസായിട്ട് ഇവിടെ വല്ലാം മഴയാണ് അവിട് യൂണിഫോം എല്ലാം ഒണങ്ങിക്കിട്ടാ കൊർച്ച് വിഷമം ആഹ്
ആഹ് ഇന്ന് വാഷി ഇവിടെ ഇന്നെ വാഷിംഗ് മെഷീൻ ഉള്ളത് കൊണ്ട് ഞാനാണ്ട് ഒണക്കും
ആ ഞാന് ഒരേ മഴേയും കൊണക്കും
ആഹ് അല്ല അങ്ങനെണ്ട് ഒണക്ക്യാല് ഒണക്ക്യാല് പിന്നെന്താറിയോ കുട്ട്യാക്കത് കാറ്റ് കൊണ്ടത് ഒണങ്ങി കിട്ടും ചെയ്യും
ആഹ് നല്ല മഴെങ്കില് ഒണക്കാൻ നിക്കു അല്ലെങ്കിൽ പിന്നെ കൊർച്ച് നമ്മള് രണ്ട് നാലാളതല്ലേ ഉള്ളൂ പിന്നെ ത്രല്ലേ ഉള്ളൂന്ന് ച്ച്ട്ട് ഞാനാടെ ഇടും ഒണക്കാൻ ഇടൂല മെഷീല്ലെല്ലോ ഇട്ട് ഇതാക്കണ്ടെ വെച്ച്ട്ട്
ആ അതെന്നെ
ഒരേ മഴെങ്കില് ഒണക്കും
ആഹ്
മഴ കൊറവെങ്കില് വേം ഒണങ്ങി കിട്ടും മഴ കൊള്ളൂല്ല ഷീറ്റിന്റുള്ളിലായോണ്ട് ചൂടുണ്ടാവല്ലോ ചെറിയ ചൂട്ണ്ടായാലും ആഹ്
ഇവടെ ഷീറ്റിന്റെ ഉള്ളിലാണ് എന്താ ച്ചട്ടാല് ഈ കാക്കച്യാള് വന്ന് ഇരിക്കും
ആഹ് ആ വടെ എടക്ക് നല്ല മഴയുള്ള സമയത്തെല്ലം വെര്ന്നതാണ് ഞാന്നേരം അങ്ങ് ആട്ടും അന്നേരം പോവും കൂടുതലൊന്ന അങ്ങനെ കാണുന്നില്ല എടക്കല്ലോരോന്ന് ങ്ങനെ വെര്ന്നാണ
ആഹ്
ആ
എന്താ കൂട്ടാനൊക്കെ ഇന്നലെ രാത്രി പന്ത്രണ്ടരൊക്കായ്ക്ക്ണ് ഒറങ്ങിയപ്പൊത്തെന്നെ കാരണം ന്ന് പ്പോ നാർത്തത്തെന്നെ ഒർക്കം വെരാ
ആ അതൊണ്ട് ആവിട്ടൊണ്ട്ക്ക്ന്ന്
ഇന്നലെ അങ്ങനെ കോളെയ്തിട്ടും അങ്ങനെ ഫ്രണ്ട്സാൾട്‌ വർത്താനം പർഞ്ട്ടും അങ്ങനെ ഇര്ന്ന്
ലെയ്റ്റായിട്ടുണ്ടാവുലേ കെടക്കാൻ ആഹ്
യൂണിഫോം പർഞ്ഞ പോലെ ണ്ട് അല്ലെങ്കി നാളെ തിരിമ്പിയാ മതിന്ന് കെര്തിയാ മതി അപ്പൊ പിന്നെ അതൊക്കെ തിര്മ്പട്ടെ ച്ച്ട്ട്
ആഹ് ആ യൂണിഫോം എന്തായാലും വേണല്ലോ
ആ ത്
ഉം
നാളെപ്പോ വെള്ളി ശനി ഞായറും ശനി പിന്നെ ചെറിയ കുട്ട്യാക്ക് രണ്ടാക്കും ശനിയാഴ്ച്ച ഒഴിവാണ് വെല്യോൻക്ക് ട്യൂഷള്ള കാരണം പിന്നെ
ആഹ് ഏഹ് ചെറിയ അവര് മൂത്താളെത്രേലാ ഏഹ് രണ്ടാമ രണ്ട് ബാക്കിയുള്ളവര്
രണ്ടാള് ഒരാള് നാലിലും ഒരാള്‌ രണ്ടിലും
ആഹ്
പഠിപ്പൊക്കെപ്പോ ഇതാണ് ഞാന് അവടെര്ന്ന് ങ്ങനെ പർഞ്ഞാ അപ്പൊന്ന്ട്ത്തും വായിച്ചും എഴുതും ഇതാവും
ഉം അട്ത്താ സ്കൂളും മദ്രസെല്ലം അട്ത്താ
ആഹ് മദർസെട്ത്താണ് സ്കൂള് പിന്നെ ബസ്സ് വെരും
ആഹ്
അപ്പം അയില് പോവു ആഹ് ഒരാള് രണ്ടാള് ഒരു സ്കൂളാണ് അല്ല രണ്ടാള് ഒരു സ്കൂള് ആണ് പിന്ന ഒരാള് വേറേണ് ഒരാള് വേറേണ് പിന്നെ രണ്ടാളും ഒരു സ്കൂളാണ് ഒരാള് പിന്നെ രാവിലെ ട്യൂഷൻ പോകുമ്പോ ലൈൻ ബസിന് പോവും പിന്നെ വൈകുന്നേരത്ത് ആവുമ്പോ സ്കൂള് ബസ്സിൽ വരും ചെയ്യും
ആഹ്
മറ്റേ രണ്ടാളും അങ്ങനെ
മദ്രസയെല്ലാ രാവിലെയ
ആഹ് അതെ ഏഴ് മണി മുതല് ഒൻമ്പത് മണി വരെ പിന്നെ അത് കഴിഞ്ഞ് ഒൻമ്പതേകാല് ഒൻമ്പതര ആകുമ്പോത്തിന് ബസ്സ് വരും ടൈം ഇല്ലെ ആയിക്കൊ നേരം ആകുമ്പോത്തിന്
ഉം നമുക്ക് പിന്നെ രണ്ട് ഷിഫ്റ്റ് ആയിട്ടാണ്
ആഹ് ഏഹ്
ആറ് മുതൽ പ്ലസ് ടു വരെ രാവിലെ ആറ് മണിക്കൂ പിന്നെ ഒന്ന് മുതൽ അഞ്ച് വരെ ഏഹ് ഏഴരയ്ക്കും
രാത്രി ആഹ്
രാവിലെ തന്നെ രാവിലൊക്കെ അയിനോണ്ട് സമാധാനം രാത്രി പിന്നെ പണിയല്ലേ ഇവര് കൂട്ടാനെല്ലാം പോവാന് രാത്രിയാകുമ്പോ
ആഹ്
ആരെങ്കിലും ആയിട്ട് കൂട്ടാന്ള്ളെ പോണ്ടെ ച്ച് ദൂരാണ് സ്കൂൾ മദ്രസ എല്ലാം ദൂരോട്ടാ
ആഹ് ആഹ്
ഉം
ബസ്സ് ബസ്സിന് പോണോ അതോ നടന്ന് പോണോ
മോന് സൈക്കിൾലാ പോക്ക് മദ്രസീല് ള് വണ്ടി ഓട്ടോ ആക്കീന്
ആഹ് ആഹ്
ചെറുതല്ലെ ര ഒന്നര
ഞങ്ങക്ക് പിന്നെ മദ്‌റസോർട്ട് ഒന്നും ബുദ്ധിമുട്ടില്ല കാരണം എന്താ വെച്ചാ ഇവിടെ അടുത്തായ കാരണേ
ആഹ് ആഹ് വി പിന്നെ സ്വന്തായിട്ട് വീട്ടില്ല
ആഹ് സ്വന്തായിട്ട് വീട്ടില് വീടൊക്കെ കയറ്റി ഞങ്ങള് ഇപ്പം അഞ്ച് വർഷയിട്ടുള്ളൂ ഇപ്പം ഞങ്ങള് കൂടിയിരുന്നിട്ട്
അതെയ ഞാൻ നാല് വർഷം
നാലൊ ആഹ്
ആഹ്
അപ്പോ
അങ്ങന ഹസ്ബന്റിന്റെ നാട്ടിലതന്നെ സ്വന്തം നാട്ടിലടുത്ത് വീട്
ഗൾഫിലായിരുന്നോ ഇപ്പൊ നാട്ടിൽ കൂടിക്കണ്
ആഹ് അങ്ങനെയല്ല വീട് എവിടെയ എടുത്തെ ഹസ്ബന്റിന്റെ നാട്ടിലാ സ്വന്തം നാട്ടിലാ
അല്ലേ ഹസ്ബൻറിന്റെ വീട്ടീത് തന്നെയാണ് അവിടെയാണ്
അതയൊ ആഹ്
അല്ല ന്നാ ന്റെ നാട്ടില് ന്റത് അവിടെല്ല
ആഹ്
എൻ
പിന്നെ വീട്ടിലെല്ലാം കൊറേ പേരുണ്ടാ
ഇവിടെ ഞാനും മക്കളും പിന്നെ തറുവാട്ടിത്തോര് ഇങ്ങനെ ആഹ് അമ്മ ഇല്ല ഉമ്മച്ചി ഉപ്പക്കെ മരിച്ച്ക്ക്ണ്
ആഹ് അനിയത്തി ഏട്ടത്തി ഏട്ടൻ ആങ്ങള മരല്ലാണ്ടോ
ആഹ് അതൊക്കെണ്ട്
ആഹ്
എല്ലാരും കല്യാണം കഴിഞ്ഞു ആങ്ങള കല്യാണം കഴിഞ്ഞു ഞങ്ങള് പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞു ഇപ്പപ്പൊ മരി ക്ഷേ ഇത്പ്പോ ഒരു വർഷായിട്ടുള്ളൂ ഉമ്മ മരിച്ചിട്ട് പത്ത് പതിനാല് പതിമൂന്ന് കൊല്ലായി അങ്ങോട്ടൊന്ന് ഇപ്പോ പോവാൻ തോന്നൂലാ മ്മാരൊക്കെ ഉണ്ടെങ്കി സന്തോഷം തന്നെല്ലേ പിന്നെ കല്യാണം പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കി അങ്ങനെക്കെ പോകും അങ്ങനൊക്കെ പോയി പോരും പിന്നെ ഇപ്പോ സ്കൂൾ മദ്രസു നിക്കാനും ഒഴിവൂല്ലല്ലോ
ആഹ് ലീവ് കിട്ട്പ അങ്ങനെ എന്തെങ്കും ആവശ്യണ്ടെങ്കിൽ പോയിരിക്കുവ അല്ലേ
ആഹ് പിന്നെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആവശ്യം ഉണ്ടകിൽ അയിന് പോവും
ആഹ്
എന്ന ശെരിട്ടിലെ
ആഹ് ഞാൻ കൊർച്ച് കൈഞ്ഞിട്ട് വിളിക്കാം
അഹ് അഹ്